പറഞ്ഞോ കേക്ക്ല്ലേ
ആ കേക്കാം കേക്കാം
ഉം ഇന്ന്ട്ട്
ആ അപ്പം ഇവിടെ ഒരു ൻ പറഞ്ഞില്ലേ നാല് ഒരു രണ്ടു നെല വീട് നാല് പോഷൻ വെച്ച് കൊടുത്താ നല്ല വാടക കിട്ടും.
ഓ
ഉം അപ്പം ഒരുമാതിരി സല്ല് സാമ്പത്തികം ഒന്നും വേണ്ട അത്യാവശ്യം ഞാ പർഞ്ഞ്ലേ ഒരു മു റിയും ഒരു അടുക്കളയും ഒരു ബാത്ത്റൂമും മതി.
ഓ
താമസ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ അപ്പം ഈ അയ്യായിരം രൂപ വാടകയും വേണം വാർക്കയാണെങ്കിൽ അത് അയ്യായിരം എന്നുള്ളത് ഏഴായിരം ആവും.
ഓ വാർപ്പിന്
വാർപ്പിന് കൂടും അ
ആ ആ
ഞങ്ങളിവിടെ ടൗണില് പോയി നോക്കി ഒരു ഹാളും ഹാള് ഹാളന്ന് വെച്ചാ ഹാളും ഒരു മുറിയും അടുക്കളയും ബാത്റൂമും
ഉം
ണ്ട ഇന്റെ വട
ന്റെമോ
ഉം നമ്മള് എങ്ങനെ കൊടുക്കും അത്
എത്രയും പെട്ടെന്ന് വീട് കേയറിട്ട് ഇരിക്കാ നല്ലതില്ലേ
അതോ അതേന്ന് ഞങ്ങൾ അതുകൊണ്ട് ഇപ്പം ഈ ഒരാ ഇ മഴയതുകൊണ്ട് രണ്ടാഴ്ച പണി നിർത്തിവെച്ചേക്കുവായിരുന്നേ ഇന്നലെ തൊട്ട് വീണ്ടും സ്റ്റാ ട്ട് തു മഴയാണെങ്കിലും മണ്ടയിലും പടിത വലിച്ചു കെട്ടിയാണെങ്കിലും
ആ
തേപ്പ് കുറച്ചൊക്കെ തീർക്കാന്ന് ഓർത്തൊണ്ട്
ആ പൊറാണോ ഇപ്പൊ
പ്പാ ഫ്രണ്ടില് സി റ്റൗട്ടിന്റെ അകം തേച്ചുകൊണ്ടിരിക്കുവാ അപ്പൊ ഭയങ്കര മഴയാണ് ഈ എറച്ചിലടിക്കുവല്ലോ ഉള്ളിലേ അപ്പം മേളില് പടിത വരച്ച് കെട്ടിട്ട് അവിടെ ഉള്ള് തേചോണ്ടിരിക്കുവാ പിന്നെ അകത്ത് വേറെ റൂമുകളൊക്കെ തീർന്നെടുത്ത് കുറച്ച് പെയിന്റ് അടിച്ചോണ്ടിരിക്കുന്നു
ആ
പുറകുവശത്ത് ഷീറ്റ് ഇടുന്നു കൊറെേ പേരുണ്ട് പണിക്കാര് എല്ലാം കൂടെ ഒരുമിച്ച് വേഗം തീർക്കാൻ വേണ്ടിയേ
ആ ഇനി അപ്പൊ നിലത്തൊക്കെ പണി ടൈല് സിലിക്കണ്ടേ
ടൈലിനി എടുക്കണം ഇനി അതിപ്പോ തേപ്പ് കഴിഞ്ഞിട്ട് വേണം ടൈല് എടുക്കാനിട്ട്
ആ ആ
ഫ്രണ്ടില് ഫ്രണ്ടില് കുറച്ച് ടൈലിന്റെ കുറച്ച് പണികളുണ്ടേ അപ്പൊ അവിട കൂടെ തേച്ച് കഴിഞ്ഞാ ഒരുമിച്ച് എടുക്കുവാണെങ്കിലേ വണ്ടിക്കൂലി നമുക്ക് ലാഭമുണ്ടല്ലോ ഇല്ല നമ്മൾ കൊറച്ച് കൊറച്ച് പോയി എടുക്കുമ്പോഴ്‌തെന്
അവിടെ എങ്ങനെ സാധനങ്ങൾക്കൊക്കെ വെല കുറവുണ്ടോ
ഭയങ്കര വിലയാ
ഭയങ്കര വില ഉം
ഉം
അങ്ങനെ തേപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കരാറ് കൊടുക്കയ്യ ചെയ്യാ ഒന്നി
ഇല്ല ഇല്ല നമ്മള് ന്നനുസരിച്ച് കൊടുത്ത് സാധനങ്ങൾ എടുത്തിട്ടിട്ട് നമ്മള് ആൾ ആഴ്ചയില് ശനിയാഴ്ച ദിവസം ശമ്പളം കൊടുത്ത് വിടുവാ അവർക്ക്
ങ്ങന
നമ്മള് അങ്ങനെ ഒരുമിച്ച് കൊടുത്താല് ഇവര് ഒരു അളവില്ലാതെ എങ്ങ് പറയും നമ്മളോട്
ആ ശരിയാണ്
ഇപ്പ തന്നെ നമ്മൾ ആദ്യം ഇടക്ക് ഞങ്ങളൊന്ന് കുറച്ച് ആദ്യത്തെ കുറച്ച് നമുക്ക് അറിയത്തില്ലായിരുന്നു അതിനെ കുറിച്ച് അപ്പൊ നമ്മള് അവർക്ക് അങ്ങനെ കൊടുത്തു അപ്പളേക്ക് അവര് ചുമ സിമന്റും ഈ പാറപ്പൊടിയൊക്കെ ആവ കൂടുതൽ കൊണ്ട് വെച്ചേക്കുവാ
ആ ആ
എന്നിട്ട് അത് ഉപയോഗല്ലാതെ വെച്ചിരിക്കുവ എന്നിട്ട് അത് പിന്നെ ചോദിമ്പോഴേക്കും അതിനു വേണം ഇതിന് വേണം അത് എങ്ങനെങ്കിലും തി തീർക്കാൻ വേണ്ടി മതില് നമ്മള് ചുറ്റുമതില് കെട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു മതിലിന്റെ ആ മതിൽ മതി ജസ്റ്റ് ഒന്ന് തേച്ച് വിട്ടാൽ മതി വലിയതായിട്ട് വലിയ ഇതിൽ നമ്മള് ഭിത്തി തേക്കുന്ന പോലെ അത്ര ഇതായിട്ട് തേക്കണ്ടന്ന് പറഞ്ഞിരുന്നു.
ഉം
അവരത് ഒന്ന് തേച്ചിട്ട് അവരീസാധനം തീർക്കാൻ വേണ്ടി വീണ്ടും അതിന്റെ മേലെകൂടെ വീണ്ടും തേക്കുവാ അങ്ങനെ പ്പം നമുക്ക് മനസ്സിലായി ഇദ് ഇവർ അളവില്ലാണ്ട് എടുക്കുവാ അപ്പനമ്മൾ തന്നെ അവര് പറയുന്ന സാധനങ്ങൾ ആവശ്യനുള്ളത് എടുത്തെടുത്ത് കൊടുക്കുവ ഉം അങ്ങനെ നമ്മളങ്ങനെ നിന്ന് പണിയിക്കും.
മ് അങ്ങനെ കൊറേതൊക്കണ്ടോ അവിടെ എങ്ങനെ വീടിന് വീടിന് എത്ര റൂമും കാര്യങ്ങളൊക്കെയ
വീടിന് നാല് റൂമ് ഹാള് ഡൈനി ഹാള് അടുക്കള വർക്കേരിയ അകത്തൊരു ബാത്റൂം പിന്നെ വെളിയിലൊരു ഒരു ബാത്റൂം കൂടെ പണിയണം അതിപ്പം ഇപ്പ ഇല്ല ഇത് തീ ഞങ്ങൾ കയറി താമസിച്ചിട്ടേ ഉള്ളു
ഓ
ഉള്ളിൽ ബാത്രൂം ആ പിന്നെ സിറ്റ്ഔട്ട്
ഒറ്റ ബാത്റൂമിലെ ഉള്ളില്
ഉള്ളിൽ അകത്ത ഒരു ബാത്റൂമേ ഉള്ളൂ, അറ്റാച്ചഡ് ഒന്നും അറ്റാച്ചഡ് അല്ല അത് ഹാളിൽ ന്ന് തന്നെ മൂന്ന മുറിയ മൂന്ന മുറി ഹാളിൽന്ന് തന്നെയാണ് അപ്പൊ നമുക്ക് അ നടുക്കൊരു ബാത്റൂം ഉണ്ടെങ്കിൽ കേറാം എല്ലാവർക്കും കേയറാൻ സൗകര്യത്തി
ഓ
ഉം
അങ്ങനെ
നമ്മ വീട് നമുക്ക് സ്ഥലം വീതിക്കല്ല നീളത്തിലാണ് പുറകോട്ടാണ് സ്ഥലം കിടക്കുന്നതെ
മ് മ്
അപ്പൊ നമുക്ക് ആ ആ ഒരു രീതിക്ക് പണിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങള് ബാത്റൂം അറ്റാച്ച്ഡ് എട്താനെ പക്ഷെ അങ്ങനെ പണിയു മ്പോ ശേ നമുക്ക് നീണ്ടു പോകും അങ്ങ് ഒത്തിരി അങ്ങ് വല്ലാണ്ട് നീ ന പുറകോട്ടായി പോകും വീട്
മ്
വീതി കുറഞ്ഞിട്ട്
മ്
ഉം
ഇപ്പൊ വീടുകള് പറഞ്ഞാല് ഒരു വീട്ടില് പറഞ്ഞ നാലും അഞ്ചും ബാത്റൂമ.
ആ അതെ അതെ എല്ലാ റൂമിലും ബാത്റൂം അല്ലേ
ഓ ഇവിടെ തന്നെ ഉണ്ട് നാലെണ്ണം
ആ കണ്ടോ
ഇപ്പൊന്നുല്ല കേട്ടോ, പക്ഷെ നമുക്കത് കഴുകി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ആ അതെ അത് ഉപയോഗിക്കുന്ന ഇതാവ്ണ്ട്
ഓ ഓ ഞമ്മക്ക് ഒരു ദിവസം വെ ജ രണ്ടാമത്തെ ദിവസത്തിന് വഴിക്കണില്ല ഇതൊക്കെ കൂടെ പണി കഴിയുമ്പോത്തിന് ഞമ്മളാകെ ക്ഷീണിക്കും.
ആ അതെ അതെ ഉമ്മാക്കും വയ്യാത്താണോ
ന്നെ ഫുള്ള് പണി ഞമ്മളല്ലേ ചെയുന്നത്
ഇത്രയും പണി ചെയ്യുമ്പഴത്തക്കും പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ കാര്യങ്ങങ്ങള്
ആ
വീട് വാർപ്പല്ലേ
ആഹ് വാർപ്പന്നെ രണ്ട് നില ട്ടറസ്
ആ ആ മേ അപ്പൊ രണ്ട് രണ്ടിടത്തും പണിയെടുക്കണം അല്ലേ
ഓ അതന്നെയണ
കയറി ഇറക്കൻ തന്നെ നല്ലരുതായിരിക്കും ഇട്ടോ
പക്ഷെ എത്രയും വലിയ വീടായിട്ട് ഞമ്മക്ക് വയ്യാതാവ വ്യണത് പണിയെടുത്തിട്ട്
ആഹ
പക്ഷെ നമ്മളെല്ലാ പണിയും കഴിഞ്ഞ കെ നമ്മളിപ്പോ ഒരു ദിവസം തുടക്ക തുടക്കാതിരിക്കുക അങ്ങനെ ഒന്നും ചെയ്ല്ലല്ല നമ്മ എന്നുണ്ടായില് ജീവില മു
ജയില് ചെയ്യും അതെ അതെ അതെ ഉം
ഇവിടൊക്കെ അധികം അങ്ങനെ വീടുക തന്നെയാണ് രണ്ടു നേരംക്കെ വീട് തന്നെയല്ല ഒറ്റേരം ഒന്നുംല്ല
അതെല്ലേ ആഹ്ഹ ഉ
പി അപ്പൊ ഓടിട്ട വീട ഇല്ല നാട്ടില്
ഇപ്പം നമുക്ക് ഇവിടെക്കൊണെേലും കൂടുതൽ എല്ലാം തന്നെ വാർപ്പ് തന്നെയാണ്
ആഹ
എന്ത് പഞ്ചായത്തിൽ നിന്ന് മേടിച്ച ആൾക്കാര് വെക്കുന്ന വീടുകൾ പോലും വാർക്കണ നിർബന്ധമല്ലേ ചീറ്റിടാൻ പറ്റത്തില്ലല്ലോ ഉം
പക്ഷെ സീട്ടിട്ട് കഴിഞ്ഞാല് നല്ല ചൂടല്ലേ
ഷീറ്റ് ഇട്ട് കഞ്ഞാലേ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഈ തണുപ്പാന്ന് ഞാൻ പറഞ്ഞില്ലേ
ആഹ ആഹ
പൊതുവെ ഒരു തണുപ്പുണ്ടാവ പക്ഷെ ആ തണുപ്പ് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോ ഉണ്ടല്ലോ വെയില് നല്ല തെളിഞ്ഞഞ് കഴിയുമ്പോഴേക്കും ഷീറ്റ് മനിച്ച് വെള്ളം ഇരിക്കും അത് നമ്മൾ എത്ര നന്നായി പണിതാലും ഷീറ്റാണെങ്കിൽ അങ്ങനെ തന്നെ ഒരു പ്രശ്ന പിന്നെ സീലിംഗ് ചെയ്യണം
ആഹ് ആഹ്
നമ്മക്ക് ഇരട്ടി ചിലവാ ആ സിലിങ്ങിന്റെ ഷീറ്റിന്റെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വർക്കാം ഉ അതുകൊണ്ട് എല്ലാം ഇട ചെറിയ വീടമല്ല ഒരു ചെറിയ വീടണിപ്പോലും എല്ലാരും തന്നെ വാർത്ത ടൈപ്പും ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ കാറ്റ് തണുപ്പ് ഒക്കെ ഉള്ളതു കൊണ്ട് മരങ്ങളൊക്കെയാണല്ലോ ഒടിഞ്ഞു വീ വീഴാനൊക്കെ നല്ല സാധ്യതയ ഉള്ള സ്ഥലമാണ് അവിടെ
ആഹ
പിന്നെ മേലോട്ടൊക്കെ വീണാ ഷീറ്റൊക്കെ പൊട്ടിപ്പോവും
ആഹ അങ്ങനെല്ലേ
അതെ
ഉ അവിടെ വീടില് മുകളിൽക്ക ഉണ്ടെങ്കി അങ്ങനെ വാടക കൊടുത്താ മതിയിന്നല്ലേ അടി എല്ലാ പോ നമുക്ക് പറ്റില്ലല്ലോ
പറ്റുകതല്ല ഇപ്പൊ ഞങ്ങൾങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നേ ഇപ്പ നമ്മള് താഴെ താഴെയഏതല്ല നമ്മൾ മൊത്തത്തിൽ ഒന്നായിട്ടാ പണിയുന്നേ നമ്മള് വെളിന്ന് സ്റ്റെയർ ഇട്ടിട്ടുണ്ട് മേലേക്ക് വെളിന്നായിട്ടേക്കുന്നേ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പൈസയാവുന്നതനുസരിച്ച് മേളിലേക്ക് ഒരു ഓ രണ്ട മുറിയും ഒരു ഇതായിട്ട് പണിയുവാണെങ്കിൽ ഈ പറഞ്ഞൊരു ഒരു പത്തിരുവ വാട ക കിട്ടും നമുക്ക് ഒറ്റ ഒറ്റ ആ ഒറ്റ ഇതിന് ഒരു രണ്ട് മുറിയും ഹാളും ഒരു അടുക്കളയും ഒരു ബാത്റൂമും ആയിട്ട് പണിതാല് മാസം നമുക്ക് അത്രയും വാടക കിട്ടും
കാശൊക്കെണ്ടാവുമ്പോ ചെയ്ത പിന്നെക്കെ ഒരു ഉപകാരമാവല്ലേ
ആഹ് അതെ അതെ അതിപ്പ ഇല്ല പിന്നെ പയ്യെ ചെയ്യണന്നോത്തായിരിക്കുന്നേ ഇതിന്റെ എല്ലാം ഒന്ന് കഴിഞ്ഞിട്ടാ ഉം
പിന്നെ വേറെന്തോ
വേറെന്താ
വേറെന്താ സുഖാണ് ഇനിന്താ വൈകീട്ട് കുട്ടികള്വരുമ്പോക്ക്‌
ഇന്ന് ഇപ്പംഞ രാവിലത്തെ അപ്പത്തിന്റെ മാവിരിപ്പുണ്ട് കറിരിപ്പുണ്ട് അപ്പ ഉണ്ടായി കൊടുക്കണം
ആ ഗ്യാസൊക്കെല്ലേ ഗ്യാസൊക്കെല്ലേ?
ആഹ് ഗ്യാസ്ണ്ട് ഗ്യാസി ഇപ്പൊ ചെറിയ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതുവരെ കുഴപ്പമില്ലെങ്കിലും ഏ് നേരത്തേക്കെ മുപ്പത് ദിവസം കൂടുമ്പോം നമുക്ക് കിട്ടായിരുന്നു
ആഹ
അപ്പത് നാപ്പത് ദിവസായിട്ട്ണ്ട് ഇത് ഗ്യാസ് മാത്രമ്മൾ ഉപയോഗിക്ന്നെ അടുപ്പില്ലാത്തത് കൊണ്ട് ചിലപ്പം എന്തെങ്കിലും ഒരുരിത് കാരണം നമുക്ക് വേഗം തീർന്നു പോയാല് നാപ്പത് ദിവസം ചെൽപ്പോം അതിന് മുന്നേ അങ്ങനെ തീർന്നാ ബുദ്ധിമുട്ടാവും ഇതുവരെ കുഴപ്പല്ല
ആഹ രണ്ട് കുറ്റില്ലേ?
ണ്ട് ഇപ്പൊ ഒർണ് നർച്ചു വെച്ചിട്ട്ണ്ട് അവിടെട്പ്പ്ണ്ടോ
ഓ അടുപ്പുണ്ട് അടുപ്പ്ണ്ട് ഗ്യാസുണ്ട് രണ്ടിലും വെക്കും
ഉം അടുപ്പില് ചോറ് വയ്ക്കും
രാവിലെ വല്ല അപ്പൊക്കെ ചൂടന്ന് വെച്ചാ
ആഹ അടുപ്പിടോ
എനിക്കിഷ്ട്ടാടുപ്പിലെക്ക്‌ണതാ
ആഹാ ആ ചൂടുണ്ട് വേഗം നല്ല ചൂടാവല്ലോ ല്ലെ ഉ അടു വിറകൊക്കെയോ
വിറക് ണ്ട് വിറകിങ്ങനെ മേടിക്കും ഞമ്മള് ഉ അപ്പ അതന്നലെ ഓർന്ന് വെറകെർക്കിയുള്ളൂ
ആഹാ
ഉ ഉറകിന് നല്ല വിലയാണ് ഇപ്പൊ ഗ്യാസിന് വില കൂടിയ പോലെ വിറകിനും വില കൂട
അതെ നമുക്കിവിടെന്ന് പറഞ്ഞാ അടുപ്പ്ണ്ടെങ്കിൽ കൂടി കത്തിക്കാത്ത കാര്യം വിറകിന് ഭയങ്കര വിലയാ അത് വെച്ച് നോക്കുമ്പോ നമുക്ക് ലാഭം ഗ്യാസാന്ന്തോന്നും ഉ
ഉം ഗ്യാസിനും ആയിരൊർപ്യൊളായി വിറകിനും ചെറിയ വണ്ടി ഇറക്കണെങ്കിൽ മുപ്പത്തി മൂവായിര ർപ്യായി
മൂവായിരം ആഹ അതെ അതെ
ചെറിയ വണ്ടിക്കിറക്കുമ്പോൾ മൂവായിരം രൂപ
ആ അത് വെച്ച് നോക്കുമ്പനമ്മള് എത്ര നാള് കത്തിക്കാൻ പറ്റും ഈമു ഈമുവായിരലേക് ഇറക്കാ
ആറു മാസം ഏഴു മാസമൊക്കെ പോവും
ആഹ
ഉ പിന്നെ അയിന്റെടക്ക് ചകിരിയൊക്കെ ഇടണോണ്ട്
ഉം ഉം ഉ അതയ്നിടയ്ക്ക് ഗ്യാസുപയോഗിക്കുന്നോണ്ട് അല്ലേലും എത്രനാൾ ഉപയോഗിക്കുന്നേ
ആഹ് ആ ഗ്യാസ് ഉപയോഗിക്കോണ്ടാണ് അത്രയ്നാള് പോണത് അല്ലെങ്കിൽ അതൊന്നും പോവൂല
പോത്തില്ല
ഉം നോക്കട്ടോ
ആതെ